ആഹ് എന്ത് എടുക്കുവാ യിരുന്നു
ആഹ് ഞാന് ഇവിടെ ഒരു വിഷമത്തില് ഇരിക്കുവായിരുന്നു
എന്തു പറ്റി
ഓ ഇന്ന് ആദ്യമായിട്ട് ഞാനൊന്ന് ചിക്കൻ കറി ഉണ്ടാക്കി പണി പാളിയന്ന് പറ പറയാവല്ലോ ഞാനാണെങ്കിൽ യൂട്യൂബിലും അവി ഇവിടെ ഒക്കെ റെസിപ്പി നോക്കിട്ടാണെങ്കിൽ എനിക്ക്ങ്ങോട്ട് മനസ്സിലാവുന്നില്ല എനിക്ക് ആരും പറഞ്ഞിട്ടൊന്നും മനസ്സിലാവുന്നില്ല അതാ ഞാൻ പിന്നെ നിന്നെ വിളിച്ച
നാടൻ ചിക്കൻ കറിയണോ ഉണ്ടാക്കിയേ
ആഹ് നീ ആവുമ്പോഅത്യാവശ്യം നല്ല കുക്ക് ആണല്ലോ ഒന്ന് പറഞ്ഞത എങ്ങനെ സംബവിക്കൻ ഡീറ്റെയിൽ ആട്ട് ഒന്ന് പറഞ്ഞതാ എനിക്ക് യൂട്യൂബിലൊന്നും കണ്ടിട്ടൊന്നും അങ്ങോട്ട് പിടി കിട്ടുന്നില്ല
ആഹ് ഇത് വെറുതെ നോർമലായിട്ട് ഉണ്ടാക്കുവാണെങ്കി ആഹ് കൊറച്ച് സവാള വഴറ്റുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ക പച്ചമുളക് ഇട്ക പിന്ന തക്കാളി ഇട്ക നമ്മള് നോർ
ഇതിപ്പം കുക്കറി ചെയ്യുന്ന റെസിപ്പി അല്ലേ പറയുന്നേ കുക്കർല്
കുക്ക്‌ ആ കുക്കറിലെള്പ്പത്തി ചെയ്യാൻ വേണ്ടി നമ്മളെന്തെയ്യൊന്നറിയാവോ ഈ സവാള അരിഞ്ഞ് വെ ച്ചിട്ട് ഉപ്പിട്ട്ത് നന്നായിട്ടൊന്ന് ഞെവിടണം
ഓക്കെ
ഉപ്പിടുമ്പോ ആ സവാളേടെ നീരൊക്കെ ഇങ്ങനെ എറങ്ങി വരും. എന്നിട്ട് നമ്മള് ഈസി ചിക്കൻ കറിയ ബാഡ്ലസ് ചിക്കൻ കറിയാ പറയുന്നത് ഇതിനങ്ങ് ഭയങ്കര ടേസ്റ്റാന്ന് നീ പ്രതീക്ഷിക്കര്ത് എന്നിട്ട് നമ്മള് അതിനകത്തോട്ട് ഈ ആവശ്യോള്ള പൊടികള് ഇട മല്ലിപ്പൊടി മഞ്ഞ പൊടി പിന്നെ ചിക്കൻ മസാല പൊടി കിട്ടോങ്കി കൊറച്ച് ഇട്ട എന്നിട്ട് കൊർച്ച് മുളക് പൊടി ഇട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി നല്ലേ ഇങ്ങനെ പെരട്ടും ഈ പെരട്ടണേന് മുമ്പ് അദ്യം നമ്മളീ സവാള ഞെവടി എന്നതിനാ ത്തിരിക്ക ഈ കറീടെ ഒരു ബാക്ക്ബോൺ എന്നിട്ട് നമ്മള്
ഓക്കെ
അതിനകത്തേക്ക് ഒഴിക്കരുത് വെള്ളോട്ടും ഒഴിക്കണ്ട എണ്ണ മാത്രം വെള്ളതീന്ന് എറ ക്കോ എണ്ണ ഇങ്ങനെ ഒഴിച്ചൊന്ന് മിക്സീത് അത് ലോ കേറ്റി വെച്ച് രണ്ട് അ ടിച്ചാ മതി അത് എളക്കണം ങ്കൽടെ റെസിപ്പിയാ. പിന്നെ ഏഹ് പല ടൈപ്പില് നമുക്ക് ചെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റും. വേറെ ഉം ഒരൂ മൂ നാല് ഇൻഗ്രീഡിയൻ ഉപയോഗിച്ച് ഒരു ചിക്കൻകറിയൊണ്ടാക്കും. അതറിയാവോ?
അതെങ്ങനാ?
അത് പള്ളിപ്പാളയം സ്റ്റൈല് ചിക്കൻന്നാ പറയുന്നേ. നമ്മള് കൊർ ആഹ് പള്ളിപ്പാളയം ചിക്കൻ. ആണല്ലേ? അത് ഭയങ്കര ഈസിയാണ് പക്ഷെ നമ്മള് കൊറ ച്ച് നേരം നമ്മ്ടെ കയ്യൊന്ന് കഴക്കും അത്രേള്ളൂ. നമ്മള് ഒരു ഏഹ് മറ്റുമസാ മസാല ഒന്നും ചേർക്കു ന്നില്ല അതാണ് ഈ തിന്റെ മെയിൻ യ്ൻ സംഭവം ഒരു ഇച്ചിരി ഒരു അഞ്ചാ ആഹ് ഒരു കൊച്ചുള്ളി നമുക്ക് വേണം.
ആ കേക്കുന്നുണ്ട് പറഞ്ഞോ.
ആഹ് കേക്ക്‌ന്നില്ലായിരുന്നോ?
അല്ല എടയ്ക്ക് കട്ടാവുന്നുണ്ടായിരുന്നു അതാണ്.
ആണല്ലേ? ആഹ്. ഇത് നമുക്ക് നാലേ നാല് ഇൻഗ്രീഡിയന്റ് മതി കൊച്ചുള്ളിയും ഈ വറ്റൽമുളകും മഞ്ഞ പൊടിയും ഉപ്പും മാത്രം വെച്ച് നമുക്കൊരു സൂപ്പർ ടേസ്റ്റി ചിക്കനൊണ്ടാക്കാൻ പറ്റും.
അതെങ്ങനാ?
അത് നമ്മള് ആദ്യം ഈ വറ്റൽമുളകൊണ്ടല്ലോ ഒരു പത്ത് വറ്റൽ മുുളകെങ്കിലും വേണം. ഒരു കിലോ ചിക്കന്. ചിക്കൻ ചെറിയ കഷ്ണണെങ്കി അത്രയും നല്ലത് കെട്ടോ. ഇപ്പീ വറ്റൽ മുളക് നമ്മള് കൊറച്ച് വെള്ളം ചൂടാക്കീട്ട് ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കി ഈ വറ്റൽമുളകിന്റെ മോളിലോട്ട് ഒഴിച്ച് അതൊരമണിക്കൂറ് വെക്കണം നമ്മൾ കുക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ്
ഓക്കെ
എന്നിട്ട് നമ്മള് ഇച്ചിരി ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ കൊച്ചുള്ളി ഇങ്ങനെ ഒരു മൂന്നാല് പീസ് ആക്കിയാ മതി ഇങ്ങനെ നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് ആ കൊച്ചുള്ളി ഇട്ട്ന്ന് വഴറ്റിയെന്ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടുക എന്നിട്ടണ്ട് നമ്മുടെ ഈ ചിക്കൻ ഉണ്ടല്ലോ പച്ചക്ക ഇരിക്കുന്ന ചിക്കൻ
ആഹ
അത് ഇതിനകത്തോട്ട്ആ ചിക്കൻ ഒന്ന് കളർ മാറി വരുവല്ലോ കളർ മാറി വരൂ പ്പോ നമ്മൾഈ ചൂടുവെള്ളത്തില്ട്ട് വെച്ചിരുന്ന ആ വറ്റൽമുളക് ഇതിനകത്തേക്ക് ഇടണം
ഓക്കെ
അത് ഇട്ടിട്ട്ങ്ങനെ സ്ലോ ആയിട്ട് നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി വരുമ്പം ഈ വറ്റൽ മുളക് അഴുകി അഴുകി അങ്ങ ഇല്ലാതാവും
ഓഹോഹോ
ആ അതങ്ങ് അതാണ് ഇതിന്റെ ടേസ്റ്റ് അത് നമ്മൾ ഇങ്ങനെ സ്ലോ ആയിട്ട് കുക്ക് ചെയ്ത വേണെക്കുറച്ച് കറിവേപ്പിലൊക്കെ ഇടാം പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ ചിക്കൻ കഴിക്കാൻ
അപ്പൊ ഇതില് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇട ത്തില്ല അപ്പൊ ഇത്ര ഇട്ട് കഴിയുമ്പോ തന്നെ റെഡി ആവുവോ
എത്ര ഇട്ട കഴിഞ്ഞാൽ തന്നെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും സൂപ്പർ ടേസ്റ്റ ആ പ്രോസസ്സിനകത്താണ് ടേസ്റ്റ് ഇരിക്കുന്നത് ഇതിന്റെ കാരണം ഇത് നമ്മള് സ്ലോ ആയിട്ട് നമ്മൾ പതുക്കെ കൊറച്ച് എഫേർട്ട് ഉണ്ട് ഇതിന് പക്ഷെ എന്നാല് ഒരു പ്രത്യേക രുചിയാണ് കാരണം കൊച്ചുള്ളിയുടെയും ഒരു നാടൻ രുചിയായതിന്
ഇത് നമ്മൾക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ പൊറോട്ടയും ചപ്പാത്തിയയുംക്കെ കേട്ടെെ നല്ല കോമ്പിനേഷൻ
ആഹ നല്ല കോമ്പിനേഷൻ പിന്നെ നമുക്ക് ഈ ബട്ടർ ചിക്കനും ചില്ലി ചിക്കനൊക്കെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാം
ഈ എങ്ങനെ ഈ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത്
ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് ബട്ടർനകത്ത് ഒരു ഉ രണ്ട് സവാള ഞാനൊ ഒരു ഒരു കിലോ ചിക്കൻന്റെ റെസിപ്പി പറയാ രണ്ട് സവാളയും ഒരു മൂന്ന് തക്കാളിയ എടുക്കണം
ഓ താ
സവാളെക്കാളും ആഹാ ത തക്കാളി നന്ന മൂന്നല്ലേ കൊച്ച തക്കാളി ആണെങ്കിൽ നാലെണ്ണം വേണം ഈ സവാളയുടെ ഇരട്ടി തക്കാളി വേണം എന്നിട്ടരു രണ്ട് മൂന്ന അല്ലിവേളുത്തുള്ളി ഇതെല്ലാം കൂടി നമ്മൾ ബട്ടറിനകത്തൊന്ന് ഒന്ന് ഒന്ന് വഴറ്റണം വഴറ്റിയിട്ട് അതിനകത്തോട്ടൊരു അഞ്ചാറ് കാക്ഷ്യു നട്ടും കുറച്ച് മുളക് പൊടി ഇട്ട് അതൊന്ന് വഴറ്റി ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് ഓഫ് ചെയ്യാം
ഓ ഓക്കെ ക്യാഷ്ണാട്ടും വേണ അല്ലേ
ആ ക്യാഷ്നെറ്റ് ഉണ്ടെങ്കിൽ ആണ് ടേസ്റ്റ് പറ്റുമെങ്കിൽ ഒരി ഇച്ചിരി പെരുഞ്ചീരകവും കൂടി അതിനകത്ത് ഇട്ടോ എന്നിട്ട് നമ്മള്ത് തണുത്ത് കഴിയുമ്പോ ഇത് നന്നായിട്ടങ്ങ് മിക്സിൽ അര ക്യാ അത് അരഞ്ഞില്ലന്ന് തോന്നുവാണെങ്കിൽ അതൊന്ന് അരിച്ചെടുക്ക ഇതാണ് നമ്മുടെ ഗ്രേവി മനസ്സിലയോ ഒന്നുകിൽ ഇതിനകത്ത് നമുക്ക് ചിക്കൻ പച്ചയായിട്ട് തന്നെ ഇട്ട് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ എന്ത് വേണം നമ്മള് കൊറച്ച് ഇച്ചിരി ന്യൂട്രൽ ആയിട്ടുള്ള മസ മസാല തേച്ച് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ അത് അതിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചാലും മതി എന്നിട്ട് നമ്മള് ഇതെല്ലാം ഓക്കെ ഉപ്പക്കെ ഉപ്പൊക്കെ ആവശ്യത്തിന്ട്ട് ടേസ്റ്റ് ഒക്കെ നോക്കി കഴിഞ്ഞ് നമ്മള് മെയിൻ ആയിട്ട് രണ്ട് സാധനം ലാസ്റ്റ് ചേർക്കണം ഒന്ന് ഫ്രഷ് ക്രീം രണ്ടാമത്തത് കസ്തൂരിമേത്തി ഇത് രണ്ട് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും കസ്തൂരിമേത്തി എന്താന്ന് അറിയാമോ
ഇല്ല എന്തുവാ
അത് ഈ ഉലുവയുടെ ഇലയാ ഉലുവ ഉണ്ടാവുന്ന ചെടിയില്ലേ അതിന്റെ ഇലയാത് ഈ നോർത്ത് ഇന്ത്യൻ ഡിഷ് ആഹ് അത് അതാണ് ശരിക്കും ബട്ടർ ചിക്കന്റെ ടേസ്റ്റ് കാരണം ഈ നോർത്ത് ഇന്ത്യൻ കറിആണല്ലോ അത് നോർത്ത് ഇന്ത്യൻ കറികളിലെല്ലാം അവര് ചേർക്കുന്ന ഒരു സാധനമാണിത് ഫ്രഷ് ക്രീം ഇല്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഈ കസ്തൂരിമേത്തിയാണ് ആ ബട്ടർ ചിക്കന്റെ തായ ഒരു മണം അതിന് കൊടുക്കുന്നത് ഇത്ര ഉള്ളു കാര്യം
ഓക്കേ ഓക്കേ അപ്പം ഓരോ കറിക്കും ഓരോ ഇൻഗ്രീഡിയൻസിന്റെ ഒരു വ്യത്യാസം വരുമ്പോഴാണ് ടേസ്റ്റ് വരുന്ന അല്ലേ
അതെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് കാണും അതിനകത്ത്
ഓക്കേ പിന്നെ ഇപ്പ നമ്മുടെ നാടൻ ഇപ്പ നമ്മുടെ നാടൻ ചിക്കൻ കറിക്ക് ഉള്ള റെസിപ്പിക്കകത്ത് അതായത് ആ ടേസ്റ്റ് റ്റ് ഇപ്പ നമ്മുടെ നാടൻ ചിക്കൻ കറി എന്ന് പറയ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധങ്ങൾ വെച്ച് ചെയ്യുന്നൊരു കറിയാണ് പക്ഷെ അതിന് കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് വരാൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഒരു ഒരു ഒരു ഗുമ്മ് വരാൻ എന്തെങ്കിലും പൊടിക്കകൾ വല്ലാം ഉണ്ടോ
ആഹ് നമ്മള് പാകത്തിന് ഉ നമ്മള് ചിക്കൻ കറിക്ക് ഒരു ചെറിയ പുളിയുള്ളത് എപ്പോഴും നല്ലതാ ഒരു സ്ലൈസ് നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് ചിക്കന്റെ ടേസ്റ്റ് മാറ്റും പിന്നെ ചിക്ക്
കറിക്ക് എപ്പോഴും നമ്മൾ തക്കാളി കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് മറ്റു ഇറച്ചിക്കറികളെക്കാളും അതും ടേസ്റ്റ് കൂട്ടുന്ന സാധനവാ പിന്നെ മാക്സിമം നമ്മള് ഇതെല്ലാം എണ്ണയിൽ ഒന്ന് വാടി കഴിഞ്ഞതിന് ശേഷം ശേഷം പൊടികളിട്ട് അങ്ങനെ കുക്ക് ചെയ്യാൻ നോക്കിയാല് നല്ല കുക്കറി വെക്കുന്നേക്കാളും ചിക്കൻ കുക്കറിൽ വെക്കുന്നതിനെക്കാട്ടിലും നമ്മള് പാത്രത്തിൽ വെക്കുന്നതിനായിരിക്കും കേട്ട രുചി
അതുപോലെ തന്നെ നമ്മൾ ഈ ഇപ്പ നമ്മൾ ഈ ച്ചിക് ചിക്കൻ കറിക്കാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഇട്ടെങ്കി പൊടികളൊക്കെ ഇട്ടെങ്കി ഇളക്കൂലേ പക്ഷെ അല്ലാതെ അതിന് മുന്നേ ഒരു അരണിക്കൂർ ഈ പൊടികളൊക്കെഇട്ട് ഒന്ന് മാരനേറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ കുറച്ചൂ കൂടി ടേസ്റ്റ് കൂടത്തില്ലേ
കുറച്ചുകൂടി ടേസ്റ്റ് കൂടും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം നമ്മള് ഈ സവാളയൊക്കെ വഴറ്റി പച്ച ചിക്കൻ ഇട്ടതിന് ശേഷം പൊടികളെല്ലാം കൂടി ഒന്ന് ഒരു വേറോരു പാത്രത്തിൽ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് ആഹ് ചൂടോടെ ഈ പൊടി തട്ടിയാലും വേറൊരു ഫ്ലേവർ ആയിരിക്കും
ഒരു വറുത്തരച്ച കറിടെ ഒരു ടേ
അതെ അതെ ആഹ് അതെ കാരണം ഈ ഒരേ ഇൻഗ്രീഡിയൻസ് തന്നെ ആണെങ്കിലിൽ ആ കുക്കിംഗ മെത്തേഡിനകത്താണ് നമ്മുടെ ആ ഒരു കീ ഇരിക്കുന്നത് ഇത്
ക്കെ ഒന്ന് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും
വേറൊരു ഫ്ലോവറാ അതെ പക്ഷേ ഇതേ സാമയങ്ങള് തന്നെ നമ്മള് തിരിച്ചും മറിച്ചും ഒക്കെ ചെയ്യുമ്പോഴാണ് പല പല ടേസ്റ്റിലവുന്നത് അത്
ആഹ് ഓകേ പിന്നെ ഈ മല്ലിയെല കറിവേപ്പില ഒക്കെ കുറച്ച് മുന്നിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കി ആ ഈ പുതിനേലക്കെ ഇടുവോ ഇല്ലല്ലേ?
പുതിനയില നമ്മള് കറികളിലൊന്നും നോർമലായിട്ട് യൂസ് ചെയ്യത്തില്ല പക്ഷെ ബിരിയാണിക്ക് മസ് റ്റാണ് പുതിനേല മല്ലിയില ഇല്ലെങ്കിലും കുഴപ് പ്പ ഇല്ല ബിരിയാണിക്ക് ബിരിയാണിക്ക് ഫ്ലേവറിന് പുതുനേലയാണ് നമ്മള് മെയിന ആയിട്ട് പോക്കസ്
ഓക്കെ ഓക്കെ
കറികൾക്ക് മല്ലില പക്ഷെ ചിലർക്കൊക്കെ ഈ മല്ലീലയുടെ ടേസ്റ്റ് അത്രങ്ങോട്ട്‌ ഇഷ്ട അല്ല
അതുപോലെ തന്നെ ഇപ്പ നമ്മള് ഈ ബട്ടർ ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ചിക്കന്റെ ഓരോ വെറൈറ്റി കറികൾ ഉണ്ടല്ലോ ഇപ്പൊ പറഞ്ഞതുപോലെ ഇപ്പം ആഹ് ഫസ്റ്റില് പറഞ്ഞ ആ കറിയുടെ പേരെന്ത വരുന്ന ആ കൊച്ചുള്ളിയും മറ്റല മുളക് ഇട്ടാ അതിൻ്റെ
പള്ളിപ്പളയം ചിക്കൻ
അപ്പ ഈ വള്ളിപ്പാളയം ബീഫുണ്ടോ
പള്ളിപ്പാളയം ബീഫ് നമുക്ക് ഓപ്പൺ ആയിട്ടിട്ട് കുക്ക് ചെയ്യാൻ പാടല്ലേ നമുക്ക് ചെയ്യാം പകുതി വേവിച്ച ബീഫ് എടുത്താ മതി കുക്കറി പകുതി വേവിച്ച് വെച്ചതിന് ശേഷം ഇതേ മെത്തേടി തന്നെ ചെയ്താൽ മതി
അപ്പൊ ഈ ചിക്കൻ മാറ്റിയിട്ട് ഇത് ആഹ് ചിക്കന് പകരം ഈ ബീഫ് ഇട്ടിട്ട് ആ ഇൺഗ്രിയൻസൊ ക്കെ വെച്ചുക്കുവാണെങ്കിലും സെറ്റല്ലേ
സെറ്റവും ഞാനത് പക്ഷെ ചെയ്ത് നോക്കിട്ടില്ല അത് ചെയ്യാവുന്നതാണ്.
പക്ഷെ ഇപ്പം ചിക്കന്റെ ആഹ് ഇത് ഇറങ്ങുമ്പോഴല്ലേ ആഹ് ഒരു ചിക്കന്റെ ഫ്ലേവർ വരുന്നു ബീഫ്- ഫിന്റെ വേർന്നത് ബീഫിന്റെ ഫ്ലേവർആയിരിക്കത്തില്ലേ
ആയിരിക്കും കാരണംന്നച്ചാ ബീഫ് നമുക്ക് അങ്ങനെ ഒരു ചട്ടിയിലിട്ട് കുക്ക് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കത്തില്ലേ അതൊണ്ട് നമ്മള് ഒരു അതേപോലുള്ള സാനല്ലേ അതുകൊണ്ട് നമ്മളൊരു പകുതി മുക്കാല് കുക്കറി വേവിച്ചിട്ട് ആയിരിക്ക ക്കും ഇത് ചെയ്യേണ്ടത് പക്ഷെ ചെയ്താലും അത്രയും ഫ്ലേവർ ഇതിൻ കിട്ടൂന്ന് കാരണം ആഹ് വേവുന്ന ടൈമില് വേണ്ടേ ആ ഫ്ലേവർ ഉള്ളോട്ട് അറങ്ങ
ഓക്കെ
ഉം
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലേ പക്ഷെ കുക്കിങ്ങ് സ ത്യം പർന്ന നല്ലൊരു ചെ പ്രത്യേക ഒരു കലയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം പല- കറികളും ഇപ്പൊ ചിക്കൻ തന്നെ വെച്ച് ഒരുപാട് കറികളിപ്പം ഇപ്പൊ കണ്ട് ഉം അപ്പം അതിലേതെങ്കിലും
ക് നമുക്ക് ഒരു തെറാപ്പി പോലെ നമുക്ക് കൊണ്ടു പോകാം പക്ഷെ അത് നമ്മളെ നമ്മക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പഴാണ് കുക്കിംങ്ങ് ഒരു ആർട്ട് ആവുന്നത്